ആ എന്തോ ഉണ്ട് വിശേഷം?
സുഖം തന്നെ.
ആ പിന്നെ ഞാൻ വിളിച്ചതെ നമുക്ക് പിന്നെ ഒരു മ്പേ നമുക്കൊന്ന് ഒരു യാത്രയൊക്കെ പോയിക്കഴിഞ്ഞാരുന്നേൽ ഒന്ന് ഒരു റി-ഫ്രഷായിയേനേ അവിടെങ്ങനെ അവിടെ ആ മഴയുണ്ടോ അവിടെ?
ഇല്ല ഇവിടെ ഇന്ന് ഇപ്പൊ കാലാവസ്ഥക്ക് വല്ലാതെ കുഴപ്പൊന്നുമില്ല കേട്ടോ.
ആ നല്ല കാലാവസ്ഥയാഅല്ലേ?
ആഹ് നല്ല കാലാവസ്ഥയാണ് അല്ല എവിടെക്കെ പോകുന്നു
എവിടെക്കാ പോന്നന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനിക്ക് നിങ്ങളാരിം ഒരു ഭാഗൊന്നും വന്നിട്ടില്ലല്ലോ നമ്മുടെ ഈ പത്തനംതിട്ട സൈഡൊന്നും വന്നിട്ടില്ലല്ലോ അങ്ങനെ അപ്പ അപ്പ അന്നേരം ഇവിടെ കുറേ ഉണ്ട് കാണാനൊക്കെയുണ്ട് നമ്മുടെ പിന്നെ ഈ പത്തന്ത്രഗവിയുണ്ട് പിന്നെ അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇവിടെ കാണാൻ അപ്പൊ അങ്ങനാണെ നിങ്ങളൊക്കെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടൊക്കെ ഒന്ന് ഓ അല്ലെ ഞങ്ങള് അങ്ങോട്ട് വരുവാ എന്താന്ന് വച്ച ആ അടിച്ച് പൊളിച്ച് പിന്നെ ഈ നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ കെ എസ് ആർ ടി സി ആണെങ്കില് ഇപ്പം ഇപ്പൊ അങ്ങനെ ഒരു ആ ഫ്രീ എന്നല്ലടാ, ഇപ്പൊ അത് ഈ ഈ ഉല്ലാസയാത്ര പോലെ ഇപ്പ നമ്മളി പ്പം ഗവിക്കൊക്കെ പോവാണെലേ നമ്മൾ സ്റ്റാർട്ട് ഇവിടെ പത്തനംതിട്ടന്നൊക്കെ തുടങ്ങികഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമുക്ക് ഉം കുറെ ഇവിടുന്ന് ഒരു കുറേ കിലോമീറ്റർ ർ കഴിയുമ്പോ നമുക്ക് മുഴുവനും വനത്തിക്കൂടെള്ള യാത്രയാണ് അതൊക്കെ ഒരു ഭയങ്കര പോയിട്ടുള്ളവരാ പറഞ്ഞെ
പക്ഷ ആഹ പക്ഷെ അയ്ന് മലപ്പുറം ജില്ലക്കാർക്ക് ഇല്ലല്ലോ
മലപ്പുറംകാർക്ക് എനിക്കു അല്ല ഫ്രീ ആയിട്ടല്ല. ഇത് നമ്മുടെ സാധാരണ ഓടി റ്റർ ബസ്സാ നമ്മള് പൈസ കൊടുക്കണം
എന്നാ ഓക്കെ നമ്മുക്ക് പോകാം. ഒരു ദിവസം ഫിക്സ് ചെയ്യാം
ആ അതെ, നമ്മുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാ നല്ലതായിരുന്നു
ആഹ ആഹ
ആ ഇഷ്ടമാണോ യാത്രയൊക്കെ ഇഷ്ടമാണോ
ഓ ഒരുപാട് ഒരുപാട് ഇഷ്ടാണ്
ഉം.. നമുക്ക്, ഞങ്ങളൊക്കെ യാത്രയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാ അപ്പൊ അതിൽ ഞാൻ വിചാരിച്ച് ഒന്ന് ഒരു ഒരു നല്ലൊരു ട്രിപ്പ് ചെയ്താലെ നല്ലതല്ലെ, നമ്മളെ മനസ്സൊന്ന് റിലാക്സ് സാവോല്ലോ പിന്നെ നമ്മളാണെങ്കിലും തന്നെ
നമക്കൊന്ന്
ആ അതെ എല്ലാരും കൂടെ ഒക്കെ ഒരു ഒരു ഒരു മെമ്മറി, കാര്യം നമ്മൾ അന്നേരം പോകുമ്പോം നമ്മളിപ്പം കോ കോളേജിലൊക്കെ,
ആഹ